ആഹ് കുട്ടികള് സ്കൂളന്ന് വരാറായില്ലേ
ആഹ് വരാ ആ വരാനായി തുൊടങ്ങണ ഒരാള്െ വൈകയി
ആഹ് ഒരാൾ വൈകു
അഞ്ച മണിയൊക്കെ ആവും അഞ്ചരൊക്കെ ആും
അയ്ഷ്രി ഇങ്ങോട്ട എന്താ ചായക്കടക്ക് എന്തേലും ഉണ്ടോ
ചായക്കടിക്ക് എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കും ഇപ്പൊ കൂട്ടിയക്കെ അതല്ലേ വേണ്ടത് ഉ അല്ല ചില ദിവസം ചെപ്പോ ചോറണ്ടാവും ചോ അധികം ഒരു ചോറ് കഴിക്കും. അതിന്റെ പുറത്ത പോക്ക് എന്തെങ്കിലും പിന്നെ സ്കൂളിട്ട വന്നാൽ പിന്നെ ഫോൺമ്മേലല്ലേ.
ആഹ് അപ്പൊ പിന്നെ വാഴത്തി ന്നൻ എന്തായും കടിക്കാൻ ബേക്കറി ഐറ്റംസ്.
ബേക്കറിന്റെ ആൾക്കാരാണ്.
ആഹ് ഞങ്ങളോട ബിസ്കറ്റാ ബിസ്കറ്റ്. മുറുക്കും ഇതൊന്നും പറ്റില്ല. ബിസ്ക്കറ്റ് ഇതിനര് ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്കറ്റ്. അത്ഓരോ പേക്കറ്റ് കിട്ടിയാലും പാക.
ഒൽക്കെയ് ബേക്കറി ആയാ മതി. ചോറും കഞ്ഞൊന്നും വേണ്ട.
എന്താ ബേക്കറി പലഹാരം കൊണ്ടൊന്നും വല്ല്യ നല്ലതോന്നല്ലല്ലോ നമ്മെള കുട്ടേൾക്ക്. അവർക്ക് ഇഷ്ട എന്താണെങ്കിലും അതില് കേടും കംപ്ലീന്റ വയറിന് കേട് വരുന്ന ഒക്കെ വേറെ.
ഉം അതന്നെ.
ലൈസും പാക്കറ്റും ഓക്കെ ലെയിസ് തൊക്കല്ലെ അവർക്ക് ഏറ്റവും ഇഷ്ടോള്ള കുട്ടികൾക്കൊക്കെ നിങ്ങളെ കുട്ടികൾക്ക് എന്താ ഇഷ്ടം? അ് എന്ത് അയിലെന്താ
എന്റെ ചേർതിനെ ഒരു മറ്റേ ലൈസിന്റെ ലൈസിന്റെ ലൈസ് ഭയങ്കര കേടാണ് ആ സധനവും അയില് അത് മറ്റൊക്കെ തീരെ വേടിച്ചൊടുക്കാൻ പറ്റൂലല്ലോ. ആ ആ കാണ ആ അതന്നെ എന്തൊക്കെ വേറെ എന്തൊക്കെ ശരീരത്തിന് പറ്റാത്തൊക്കെ ചേർത്തോണ്ടാണ് ആ സാധനം ഉണ്ടാക്കണത്.
വയറിന് കുറെ കുട്ടികൾക്ക് അങ്ങനെ കേടുണ്ടലോ എല്ലാ കുട്ടികളും കംപ്ലയിന്റ് വെച്ച് ചോദിച്ചാ ഡോക്ടർമാര് പറീണ് പിന്നെ എന്താ ഫുഡ് കൊടുക്കണേന്റെ പറയണത് ഈ ലൈസോ ഒക്കെ കൊടുത്താ അതാണ് അതിന്റെ വയറിന്റെ കംപ്ലയിന്റ്ന്ന് പറീണ് ന്നാ കുട്ടികള് അത് കഴിക്കാതിരിക്കോ അതും ഇല്ല. കടക്കാര് കൊട്ന്നേക്കാതിരിക്കില്ല കുട്ടികള് മേടിക്കാതിരിക്കൂല ക്കൂല്ല നമ്മള കുട്ടികളെ നമ്മളന്നെ നോക്ക.
പണ്ടത്തെ കാലത്തന്ന ഇങ്ങനത്തോന്നും ഇല്ലായിന്നല്ലോ?
ഇല്ല നമുക്കൊന്നും അത് അറിയന്നെല്ലലോ? നമക്ക് നല്ല കടലമിഠായി ഇഞ്ചിമിഠായി കട്ടമിഠായി അതൊക്കെ നമുക്ക് ച്ച ട ന്നുള്ളൂ അന്നത്തെ മുട്ടായൊന്നും ഇപ്പൊ ഇന്ന് കാണാനെ കിട്ടണില്ല പുളിമുട്ടായി ഒക്കെ എല്ലാം ഇണ്ടായിന് പത്തിരി പത്തിരി പോലത്തെ മുട്ടായികൾ ഇണ്ടാര്ന്നില്ലേ ഇങ്ങക്ക് അറിയോ അവിടെ ഉണ്ടായിരുന്നോ ഇങ്ങളെ നാട്ടില് പത്തിരിപോലെ പരത്ത്ണത്
ആഹ് പുളിമുട്ടായി പുളി ഞങ്ങള് പുളിയച്ചാർഅറിം ഞങ്ങൾ അയ്ൻ പുളിയച്ചാർനറിം
അതുപോലെ പുൽപൊടി അല്ല എന്താ പറയാ പുൽപ്പൊടി തന്നെ പറയാ
എത് എന്താ ഇപ്പൊ പുളി പുളിങ്കൂരു പൊടിച്ചാസാനല്ലേ
ആഹ് ആ അതന്നെ സംഭരം ആഹ് അയിനെന്നെ പുളിപ്പൊടി അയിൻ എങ്ങനെനാവോ അത് ഇണ്ടാക്ക്ണെ
ങ്ങള്ളവിടെ പൊടിയച്ചാ പൊടിയച്ചാർന്നാ പറയ്ന്
പൊടി അച്ചാറോ ഇവിടെ പുൽപ്പൊടിന്നയിന് പറയാ അങ്ങനെ ഞമ്മള് ചെറുപ്പത്തിൽ എന്തൊക്കെ രസള്ളെ
ഉം നല്ല രസേന് അതൊക്കെ ഒരു കാലം
ഉം കൂട്ടാരത്തിളൊക്കെകൂടിട്ട് ഒക്കെപ്പാടെ കൂടി പോയി മേടിക്കും. അവിടന്ന് വന്ന് ഞമ്മള് തിന്നും കടെല് പോയിട്ട് അന്ന് ഉച്ചഭക്ഷണോക്കെ കഴിഞ്ഞാല് വീട്ട്ക്ക് പോവും കൂട്ടാരതിയേളെ വിളിക്കാന് ഇന്നേ ഒക്കെ അങ്ങനെ ചോറ് കൊടുന്നോർ വാക്കിള്ളെ ടൈം ഫ്രീ അല്ലേ ഞങ്ങളെ വീടൊക്കെ അടുത്ത സ്കൂളിന്റെട്ടോ അപ്പൊ ഞങ്ങളെ വീട്ട് ഞാൻ ന്റെ മൂത്താപ്പാടി മ്മാന്റെ കുടീലൊക്കെ ക്കുമ്പോ അടുത്ത സ്കൂളിന്റെ അപ്പൊ ദൂരന്ന് വരുന്ന കുട്ട്യോളൊക്കെ ഞങ്ങളൊക്കെ വിളിക്കാൻ വരും ഒരു കൂട്ടായിട്ട് വീട്ടേക്ക് വിളിക്കാൻ വരും. അതുപോലെ ഞങ്ങള് വേറെള്ള കൂട്ടാരത്യാളെ അവരെ വീട്ട്ക്ക് വിളിക്കാൻ പോകും ചെയ്യും ടിവിയും കാണും ഞങ്ങളോടെന്താന്ന് ടി വി ഇല്ല ട്ടൊ ടി വി ഇല്ലാത്തേഅർഞ്ഞ ഞങ്ങളട അപ്പ അയ്ലോകത്തെ വീട്ടിലും കൂട്ടാരത്തികളെ വീട്ടിലൊക്കെ പോയിട്ടാ ഞങ്ങൾ ടി വി കാണാൻ പോവ അങ്ങനെ ഞാൻ
ഞങ്ങളും അങ്ങനത്തെന്നെ ടി വി കാണാനേ ടി വി ഇല്ലോടത്ത്ക്ക് പോയിനു പിന്നെ അങ്ങനെല്ലോട്ത്ക്കും പോയ ഞങ്ങളവിടെ വേടിച്ചു അപ്പൊ പിന്നെ എല്ലാരും ഇങ്ങട്ട് വരാ അതൊക്കെ രസല്ലേ അയ്ൻ ഇപ്പൊ ഒരു ഫോണ്ണ്ടല്ലോ ഒരാക്കെന്നെ കാണണം രണ്ടുട്ടികളും ഇര്ന്ന് കാണൂലല്ലോ
ഇല്ല പണ്ട് നമ്മള് വരാന്ത മുഴുവൻ ആളുകൾ നിറഞ്ഞിക്കെയ്ക്കാരം ഒരു സിനിമ കാണാന് ചാനലും മാറ്റേണ്ട ഒന്നും വേണ്ട ഒരു സിനിമ വെച്ചാ അതെന്നെ മുഴുവൻ കണ്ടോളും എ
ദൂരദർശൻ ഉണ്ടായിനല്ലോ
ആഹ് ദൂര ദർശനിൽ ചാനലിൽ ഞായറാഴ്ച ഒരു സിനിമ കാണാൻ വെരുല്ലേ ആ അല്ലാത്ത ദിവസൊക്കെ സീരിയാലണ്ട് ഉണ്ടാവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഉണ്ടായിന്നോണ്ടത് അല്ലെ
ആഹ സിനിമ അങ്ങനെയെള്ളു ഇണ്ടാക
ആ് സിനിമ ഞായർ ആയിച്ചെ ഞങ്ങളൊക്കെ അങ്ങനെ പോയി കണ്ടിരുന്നു ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ അത് ഞങ്ങള അടുത്ത വീടുകളിൽ ഹിന്ദുക്കളെ വീടാട്ടോ ഞങ്ങള അടുത്ത് മുസ്ലിങ്ങളെ വീട് അവിടെ നാല് വീടാറ്റ അഞ്ച വീട അവിടെ ഒന്നും ടി വി ഇല്ല രണ്ട് ഹിന്ദുക്കളെ വീടുണ്ട് ഞങ്ങളെപ്പുറത്ത് അവിടെ മാത്രേള്ളൂ ടീവി ഇങ്ങട്ട് ഞങ്ങൾ ഒക്കെ അവരെ വീട്ട്ക്ക് പോയിട്ടാണ് ടി സിനിമ കാണ്അ ഞായറാഴച ദിവസം സ്കൂളില്ലാത ദിവസല്ലേ ടി സിനിമ കാണാൻ പറ്റുള്ളു എന്നിട്ട് മൂന്നെ മുപ്പതിനല്ലേ സിനിമ തൊടങ്ങ
ആഹ അത് നല്ല രസേനല്ലേ കാണാന് ആ പരസ്യോണ്ടാകു
ആ ചെറിയൊരു ഹാളാണ് അവർ വീടത്തായി ങ്ങട്ട് അതിലൊര് എത്ര ജനങ്ങള് എയ്കാരം ഇരിക്ക വെച്ചിട്ട ആണുങ്ങളാന്നറിയില്ല പെണ്ണുങ്ങളാന്നറയില്ല അന്നൊക്കെ വരെ കുട്ടികളല്ലേ അറിയില്ലല്ലോ
ആഹ അന്ന് നമുക്ക് കണ്ടാ മതി എങ്ങനെങ്കിലും കണ്ടാ മതി
ആഹ് കണ്ടാ മതി തിക്കും തിരക്കിലന്ന് കണ്ടാ മതി എന്നുള്ളതായിരുന്നു അത്ര ഇഷ്ടായിരുന്നു കാണാൻ
അതേമാരി സീരിയൽ ഉണ്ടകും സീരിയല ജോല ആയക്കണ്ടായി അത്
ആഹ പണ്ട് ആ ജ്വാലയായി സാഗരം വന്നണ്ടായിരുന്നൊക്കെ ആണു പിന്നെ എന്തായിരുന്നു ഓമനത്തിങ്കൽ പക്ഷിയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു കുട്ടിയുടെ ആ കുട്ടി വലുതായിട്ട് ആ ഇപ്പഴും ഉണ്ടല്ലോ നികുത അല്ലേ
ആ ഉണ്ട്
തിങ്കൽ പക്ഷീ ഇത്തെ കുട്ടി നല്ല രസമുള്ളൊരു കുട്ടിയല്ലേത്
ആഹ അതന്നെ പിന്നെ കുട്ടിച്ചത്ത ഉണ്ടായിനു അങ്ങനെ കൊറ ആ പണ്ടത്തെ ശീല അതൊക്കെ രസ
ഉം നല്ല രസ ഇന്നിപ്പോ ഒരു യൂട്യൂബിൽ ഇങ്ങനെ സോഴ്സുകൾ തന്നെല്ലേ ഉള്ളു മുഴുവൻ ഷോർട്സ് കാണാനേ ആഴവോള്ളൂ ആ അല് നേരം കഴിയും ഉം ആതക്കത്തനെ ഇത്തെ കാലത്ത് കുട്ടികളാച്ചാ ഒരു ഗെയിമ ഒരു ഏ
പണ്ടി നമ്മള് സ്കൂളിട്ട് വന്നാലേ ചായ ഇടിച്ച് ച ഒരു ചോറും വേിച്ച കണ്ടാണ്ട് ഇറങ്ങും കഴ ശരി ഏ എവിടെ ആ എവിടെ കുട്ടികളില്ലച്ച അവിടെ പോയി കഴിളി ചു ല്ലേ അതൊക്കെ ഒരു രസല്ല ഇതിന
അ തന്നെ ചെയ്യ അന്ന് വട്ട് കളിക്കല് ആട്ടുകല്ല് കളിക്കല്
ആ കൊ കൊത്തക്കല്
ആ എന്നന്നപ്പ ഒക്കെ അകത്ത് പറ്റില്ല ആ കൊത്ത കല്ലടില് ആ വള്ളിച്ചാട്ടക്കൊ ഒന്ന ഇപ്പ നമുക്ക് ചാടാൻ വക്കണുന്നില്ല അന്ന് അമ്പതും നൂറും വട്ടം ചാട ഇന്ന് ചാടിയൊക്കെ നമുക്ക് രണ്ട് പത്തെണ്ണം ചാടാൻ വേിക്കൂല കെതച്ചിട്ട് പാടണ്ടാവലപ്പൊ
ഉം അതെ കൊറെ ആക്ക ഞങ്ങള ഇവിടെ റോഡ്ണ്ട്ട്ടോ ഞങ്ങളെ പിന്നെ മുറ്റത്ത കൂടെ തന്നെ റോഡുണ്ട് ആ റോഡിലാണ് കുട്ടികളെ അന എല്ലാവരും കളിച്ചൻ കൂടുക എന്നിട്ട് പിന്നെ വള്ളത്താട്ട ഒക്കെ ഒരേ പ്രായല്ല കുട്ടികളാണ് അത് വറും പെൺകട്ടികള് എന്നിട്ട് വ ചട്ട ചാട നല്ല രസമാണ് വള്ളിച്ച ചാ ചാമ്പ ആ സ ഈ സഡന്ന്ടിച്ചട്ടണ്ട് എല്ലാരും ഒപ്പ ചാടുല്ലോ അനെ അ
ആ രണ്ട് ആ രണ്ട്ച രണ്ടാളും പിടിക്കയും ചെയ്യും ഒരാൾ രണ്ടാ ചാടാനും ഒരാൾ ചാടാന ണ്ടാവും അങ്ങനൊക്കെ ചാടിരുന്നു ആഹ
ചാട്ടം കിട്ടാത്ത പോല പൊറത്താകും
ആഹ കൊറെ തട്ടി തടഞ്ഞ് വീണവർ ഒഴിവാകും കാര്മ കയറി തട്ടാൻ പാടില്ല കൊറെേ നമ്മൾ അവക്ക തന്നെ കളിച്ച തരുന്നത് ഉ പൂച്ചോറ് വച്ച് കളിക്കല ഇന്ന ഒന്ന് പൂച്ചോറ് കളിക്കലേന്നെ നിച്ചല്ല
ആ അറീ
പൊവലില്ലല്ലോ നമ്മള് എലരിഞ്ഞിട്ടും ബ്ലേഡോണ്ടും ഇതൊണ്ടും എലരി ട്ടുംഇതാക്കിട്ടും അതേപോലെ എന്തോര് നമ്മള് പാലിന്റോര് എല പൊട്ടിച്ച് നമ്മള് പുസ്തക ആക്കിട്ട് എഴ്തി കളി ചെയ്ത് ലെ
ആ നല്ല രസാ ആ ബുക്ക് അത് നല്ല മാ മഷി പിടിച്ചോല്ലോ ആ പിന്നെ എലീല്
ഒര് ഒരു മുള്ളുള്ളത് പൊട്ടിക്കും
ആഹ് ആ ഒരു വെള്ള പൂ വെള്ള പൂവണ്ടാവും അയിന്റെ പേര് ഇച്ചു അറീല ഒര് വെള്ള
ആ ന്നിട്ട് അത് മ്മേ എഴ്തിയാ നല്ല പിടിക്കും
ആഹ് പേന്നായിട്ട് എഴുതിയാ നല്ല കളർണ്ടാവും ഞങ്ങൾ ടീച്ചറും കുട്ട്യാളും കളിച്ചുമ്പേ അ
ആഹ് ടീച്ചറും കുട്ട്യാളു ആയിട്ട് കളിക്കല്ന് ആ പുസ്തകമ്മള് കൊറെ എലേല്ട്ത്ത്ട്ട് ഈർക്ക്ളി കുത്തീട്ട്ണ്ടാക്ക എന്നിട്ടൈയില് കളിച്ചർന്ന് ന പണ്ടത്തെ അതൊന്നും ഇപ്പ ഇല്ലല്ലല്ലേ മക്കൾക്ക് അതോന്നും നിച്ചുല്ലന്ന് കളിക്കലില്ല വേറും ഫോണ്
ഇപ്പയിന് സ്കൂള്ട്ട് വരാ ഫോൺമ്മ കൂടാ പിന്നെ കടക്ക അല്ലാതെ ആ കള് ച്ചാനറീല്ലല്ലോ കുട്ട്യാക്ക്
ആ
നമ്മളെ ഉം നമ്മളെ ആ കാലേന്നു രസം അതൊന്ന് തിരിച്ച് കി ട്ടൂലല്ലോ ലെ
തിരിച്ച് കിട്ടൂല ഇനിയേറ്റെ ഇണ്ടാവും ഇണ്ടാവൂല ഇനി വെറും ഇന്റർനെറ്റിന്റെ കളില്ലേ
കളിയല്ലേ ആർക്കും ആരും കാണാൻ സമയല്ലേ ഇപ്പൊ ഫുള്ള് ഫോൺ കൂടല്ലേ
നോക്കല്ലേ വർത്താനം പറയാൻ കൂടിം ഒഴിവില്ല വീട്ടിലുള്ളോർക്കന്നേ
അതെന്നെ ദൂരല്ലോലെ കണ്ട് വിള്ച്ചാ ഏ ഒയിവില്ല ഞ്ഞ്ൽ പിന്നെ അടുത്ത്ല്ലോല്ക്ക് അട്ത്ത്ല്ലോലികൂടിം ഇപ്പൊ അങ്ങോട്ടു ഇങ്ങോട്ടും പോയി പറയില്ലല്ലോ ഇപ്പൊ ഫോണ് കൂടല്ലേ
ആ ഒക്കെ ഫോൺകൂടെ ഇവിടന്ന് ഒരു കാര്യം പറയണെങ്കി നമ്മള്പ്പങ്ങട്ട് പറി ഇന്റെ അപ്പറത്ത് ഞാനും അതെ എന്റെ അമ്മയുടെ കൂടെ ഒരു മുറ്റത്തന്നേയാണ് പറഞ്ഞ്ട്ട് കാര്യല്ല ഇവിടെ നമ്മള് അപ്പറ്ത്ത്ക്ക് വിളിച്ചാ കേക്കൂലല്ലോ ഫോൺ വിളിക്ക ആ പോയി പറയാ മടിയല്ലേ അത്രയ്ക്കും മട്യായി
ആ മട്യായിക്ക്ണ് ഇപ്പൊ സൗകര്യങ്ങള് കൂടിയാപ്പളെ
ഉം സൗകര്യങ്ങള് കൂടുമ്പോ ആൾക്കാർക്കും മടിയന്മാരകും
ആർക്കും ആരും കാണാനും ഒഴിവില്ലാ വർത്താനം പറയാനും ഒഴിവില്ല കുട്ട്യാക്കോന്ന് ഒരു കളി നമ്മളെ പണ്ടത്തെ കളിന്ന് പറഞ്ഞ ഓല്ക്ക് അറിയന്നേല്ലാ അതെന്ത് കളിയാണെ അതെങ്ങനെ കളിച്ചായിച്ചു ഞമ്മള് പണ്ട് കളിച്ചീന കളിളോക്കെ കുട്ടിളോട് പറഞ്ഞാലേ
ആ അതൊന്നും അവർക്ക്റിയില്ല കൊത്തൻങ്കല്ലാടല്ലൊക്കെ നല്ല രസല്ലേന്നൊ ന നാല് മൂലട്ട് കളിക്കാലൊക്കെ നാല് മൂലട്ട് കല്ലോ കളിക്കലും ചെല ആ കല്ല്നെകുറിച്ച് ഇന്നുന്റെ മേത്ത്ത്തയിന്റെ അടയാളണ്ട് മുറിയായത്
ആ കൊത്തക്കല്ല് കുറെല്ലേ ആ ആ അഞ്ച് കല്ലേറ്റും ആറുകല്ലേറ്റും അങ്ങനോക്കെ കള്ച്ചോല്ലോ കല്ല്
ആ പന്ത്രണ്ടാട്ട് കളിക്കും ഒക്കെ നല്ല രസ കൊത്തകല്ലാടി കളിക്കലൊക്കെ
ഉം പി അച്ചിങ്ങേറ്റി അമ്മാനാടും അതേറില്ലേ ഉം ഏ ആ മ്മ നക്കറിയാ ഞമ്മളത് മറക്കൂലല്ലോ
ഇന്ന് നമ്മക്കത് കളിക്കാൻ വെയ്ക്കും
ആ അച്ചിങ്ങോട് അമ്മാനാടി കളിച്ചുല്ലേ അമ്മാനാടിയാണ്ട്
ആ അഹ്പോലെ ന്ത്‌ ചെണ്ടുമല്ലിട്ടിയ പാദംമുട്ട് കണ്ട് കളിക്കും നെരിയാണി പാദം മുട്ടാനായിട്ട് മേലക് ഇട്ട് പിടിച്ചിട്ട് അങ്ങനെ കളിക്കും
ഉം ഇപ്പത്തെ കുട്ടിയക്കെ ആന്നും പറഞ്ഞ അറിയുന്നല്ല ഉം അതൊക്കെ ഒരു രസേന ആ കാലം ഉം ഇനി ഒരിക്കലും അങ്ങനൊതൊരു കാലം ഇനിണ്ടാവില്ല
പി പിന്നെ നമ്മള് കളിചേ രുന്നില്ലേ വളപ്പൊട്ടുകൾ പൊട്ടിച്ചു കൂട്ടുണ്ടാക്കിരുന്നില്ലേ
ട്ടമാത്രല്ല സോപ്പും കൂടുമില്ലെയിന്നോ അതറിയ്യോ ഇങ്ങക്ക് ആ ആ സോപ്പുംങ്ങ അവര് ആ അതെന്നെ അതൊക്കെ ഇങ്ങനെ ശേഖരിച്ചാണ്ട്ത് ആ സോപ്പും കൂടു നല്ല രസയില്ലേ
കിട്ടും ഉം
ആഅത് മടക്കിട്ടാണല്ലേ മ്മള് കളിച്ചാ
ആ അതുകൊണ്ട് കൊറെ കളിച്ചൻ സേപ്പുംന്റെ കവറുകളൊക്കെ പെറുക്കി ണ്ടാക്കും അതുകൊണ്ട് ഒരുപാട് കളിച്ചു തീപ്പെട്ടി കൂടുകള് പെറുക്കി ണ്ടാക്കും എന്തൊക്കെയ കാട്ടിരുന്നന്നൊ ക്കെ മെന്നു അല്ല
എന്നാ യ്യിക്കോട്ടെ കുട്ട്യോള് വരുനുടോണ്ടു ഞാൻ പിന്നെ വിളി
ആ എന്നാവർക്ക് ചായൊക്കെ കൊടുത്തോടുംഞങ്ങളും കുട്ട്യോളും ന്റെ രു മോള് പോയിട്ട ട്ടില്ല നി രണ്ടാളാ വരാളു ഒരാൾക്ക് വെയ്യാത്ത കാരണം ഇവിടെ കടക്കൊന്നും പോയിട്ടില്ല ഞരാള് വരാ രണ്ടാള് വരാണ്ട് നാലരാവുമ്പോ വെരും എന്നാ പ്പോ അവർക്ക് ചായ്യൊക്കെ ണ്ടാക്കട്ടെന്നാ ന്നാ ശരി ആ ന്നെ വിളിക്കണ്ട്